ഹലോ
ആഹ് കേൾക്കണ്ടോ പറയണത്
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഹലോ സുഖമാണോ
ആഹ് അതെ
ആഹ് എന്ത് ചെയ്യുവാ
ഇപ്പൊ വെറുതെങ്ങനെ ഇരിക്കുകയാണ് ക്ലാസ് ഒന്നു ഇല്ല അപ്പൊ അങ്ങനെ ഇരിക്കയാണ്
അതെല്ലേ എന്തെങ്കിലും പഠിക്കുവായിരുന്നോ
ആഹ് അതെ
ആഹ് ആഹ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയാണോ
ആഹ് അതെ അതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക തന്നെയാണ് ഇപ്പോ വാലുവേഷന്റെ ആയി ക്കാണ് സമാര
ആഹ് ആഹ് ഡിഗ്രി ആണോ
ആഹ്
അതെല്ലെ ആഹ്
ഉം
ആഹ് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ നിൽക്കുക
ഏ ഇന ഇനി പഠിക്കുന്നുണ്ടോ
ഞാൻ ഇനി പഠിക്കുന്നില്ല ഞാൻ ഇപ്പം ഡേറ്റ എൻട്രിയ ഒക്കെ കോഴ്സ് കഴിഞ്ഞു ഇനി എവിടെെങ്കിലും ജോലിക്ക് നോക്കണം
ആഹ് ആഹ്
ആഹ് ആഹ് അപ്പം ഈ വാല്യൂയേഷൻ അല്ലേ അപ്പം ഇപ്പം ലാസ്റ്റ് ഇയർ ആണോ
അല്ല അല്ല ഞാൻ സെക്കന്റിയർ ഇപ്പ സെക്കൻഡ ഇയർ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുള്ളൂ
ആഹ് ആഹ് ആഹ് അപ്പം ഇങ്ങനെ ഫോർത്ത് ഡിഗ്രി ഫോർത്ത് ഇതല്ലേ
ആഹ് എഫ് ഐ യു ജിപി ആണ് എഫ് ഐ യു ജിപി ആണ് പക്ഷെ ഫോർ യർ ഓപ്ഷണൽ ആണ്
ആഹ് അതെയല്ലേ എങ്ങനെുണ്ട് സിലബസ് ഒക്കെ മാറിയല്ലോ
ആഹ് അതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല വലിയ റിസ്ക്കൊന്നുമില്ല പഠിക്കാൻ
ആഹ് അതെല്ലേ എക്സാം ഒക്കെ എങ്ങനെയുണ്ട്
കുഴപ്പമില്ല ഞാന് പ്ലസ് ടു ബയോളജി സയൻസയിരുന്നു അത അപേക്ഷി ച്ചു നോക്കുകയാണെങ്കിൽ എനിക്കു ഡിഗ്രി സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്
തന്നെയാണോ ആ ആദ്യായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്ന കേക്കിന്
ഫസ്റ്റ് ഇയറിന് ഇങ്ങനെ ഫസ്റ്റ് ഇയർള്ള ഇപ്പോ കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് എനിക്കറിയില്ല
ആഹ് ആഹ് എക്സാമിന് എങ്ങനെ ടൈമ ഒക്കെ കിട്ടോ
ആഹ് ഫസ്റ്റ് സെമ്മില് കട്ടിട്ടുണ്ട് സെക്കൻഡ് സെമ്മ് ആഹ് അങ്ങനെ കിട്ടീട്ടില്ല ല്ലേ പക്ഷെ സെക്കൻഡ് സെമ്മ് രണ്ടു മാസം പഠിക്കാൻ ഗ്യാപ് ഉണ്ടായിരുന്നു വെക്കേഷൻ ഫുള്ള് വെക്കേഷനും കഴിഞ്ഞ് തയെ എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ പഠിക്കാൻ ടൈം ഉണ്ടായിരുന്നു
ആ ആ
എക്സാം ഡേറ്റിന്റെ എടിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അങ്ങനെ
ആഹ് അത് യൂണിവേഴ്സിറ്റി അങ്ങനെയാണല്ലോ ക തൊടങ്ങിയ പിന്നെ ഒന്നോ രണ്ടോ ഒരു ദിവസൊക്കെല്ലേ ഗ്യാപ്പ് തരണേ
ഉം ഉം രണ്ട് എക്സാമിന് ആഹ് രണ്ട് എക്സാമിനൊള്ളൂ തീരെ ഗ്യാപ്പില്ലാത്തത് ഇത് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടാകും അല്ലേ ഉം
അപ്പം ഏ എല്ലാ സബ്ജക്ടും കിട്ടിയായിരുന്നോ
ആഹ് കൊഴപ്പൊന്നുല്ല എക്സാം ഉം
ഉം ഉം ഉം ഇവിടെ അടുത്തുള്ള കോളേജിലാണോ
അല്ലല്ല കോളേജിക്ക് കൊറേ ദൂരണ്ട് വീട്ടിന്ന് ഒരു മണിക്കൂർ യാത്രണ്ട്
അയ്യോ അപ്പൊ പോയി വരുമ്പഴത്തേക്കൊക്കെ
ആഹ് പോയിവരാണ് സുഖം അവിടെ നിക്കുമ്പോ നമ്മുക്ക് അവിടുത്തെ ത്തെ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ റിസ്കല്ലേ നമ്മള് ആണെങ്കിലോ അതല്ല അപ്പൊ
ആഹ് ആഹ് ആഹ് ഹലോ ഹലോ
പരിനെ
ഹലോ ആഹ് റേഞ്ച് കട്ടാവുന്നുണ്ട് ട്ടോ ആഹ് കേക്കാം കേക്കാ ഇപ്പം കേക്കാം ആഹ് ആഹ് ഓഹ് അങ്ങനെയല്ലേ അപ്പം വീട്ടിലാരൊക്കെണ്ട്
വീട്ടില് ഉമ്മ ഉപ്പാ ഞാൻ
ആഹ് ആഹ് ആഹ് ഒരാളാണോ വീട്ടിലിങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിങ്ങള് ചെറുതായിട്ടിങ്ങനെ ചെയ്യണ്ട് അങ്ങനെ കൂടുതലില്ല എന്നാലും വീ ട്ട്ക്കിങ്ങനെ ആവശ്യങ്ങൾക്കില്ലേ ചെറിയ ചെറിയ പച്ചക്കറികൾ മൊളക് തക്കാളി വെണ്ടക്ക
ആഹ് ആഹ് ഇങ്ങനെ വീ വീട്ടിലെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കുവോ അതോ പൊറത്തു കൊടുക്കോ
ഇല്ല പൊറത്തൊടുക്കൊന്നുല്ല വീട്ടിലാവശ്യത്തിന് അത്രയ്ക്കൊന്നുല്ല ഏഹ് തേങ്ങാ ചക്ക അങ്ങനത്തെ അതൊക്കെണ്ട് അതൊക്കെങ്ങനെ പൊറത്ത് കൊടുക്കാൻ
ആഹ് ആഹ് ഇപ്പൊ ചക്ക സീസൺ ആണല്ലോ
ആഹ് അതെ ചക്ക നല്ലോണണ്ട്
തന്നെല്ലേ
ആഹ്
അല്ല ഇവ്ടെ അങ്ങനെ ചക്കയൊക്കെ വാങ്ങിക്ക്യാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വറ്റൽനൊക്കെ എട്ക്കൂലേ അങ്ങനെയൊക്കെ വന്ന് വാങ്ങിക്കിട്ടാ പോ പോവോ
അത് എനിക്കറിയില്ല നമ്മളിങ്ങനെ കിലോ കണക്കിന് ഇങ്ങനെ കൊടുക്കൂല്ലേ
അരിഞ്ഞിട്ടാണോ കൊട്ക്ക്ണേ
അല്ലല്ല ഫുള്ളായിട്ട് അങ്ങനെ കൊടു
ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങടെ ഇവിടെയൊക്ക്യെ ആണെങ്കിലേ ഇങ്ങനെ ചക്ക അം ഒരാള് മേടിച്ചിട്ട് അത് വെട്ടി അരിഞ്ഞ് നമ്മെ ഈ വറ്റൽന് എടുക്കൂല്ലേ അതുപോലെ അരിഞ്ഞ് കൊടുക്കും.
ആഹ്
ആഹ് അങ്ങനെ
ആഹ് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി നേരെ ജോലിക്ക് കേറാണോ
ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഏഹ് ഞാൻ എടുത്ത സബ്ജക്റ്റ് ഫിനാൻസാണ്. ബികോം ഫിനാൻസാണ് അപ്പെഴ് ത്തേക്ക് എനിക്ക് ഈ കമ്പ്യൂട്ടർ പരമായിറ്റൊള്ള കാര്യത്തിലാണ് താല്പര്യം.
ആഹ്
അങ്ങനെ ഞാൻ ഡേറ്റ എൻട്രി എടുത്തു. അത് കോഴ്സ് കഴിഞ്ഞു ഇനി സർട്ടിഫിക്കറ്റ് കിട്ടണം സർട്ടിഫിക്കറ്റ് കിട്ടിയേന് ശേഷം. ആഹ് അഹ് ഇപ്പം ടെക്നോ പാർക്കിലൊക്കെ ആവുമ്പൊ സ്കോപ്പുണ്ട്.
ആഹ് ആഹ് അപ്പൊ കൊഴപ്പല്ല്യ ഞാൻ ബയോളജി സയൻസാ പഠിച്ചിര്ന്ന് ഇപ്പ ഇട്ത്ത്ക്ക്ണത് കമ്പ്യൂട്ടർ ഫീൽഡാണ്.
അഹ് ആഹ്
ആഹ് അപ്പൊ അതിന്റെതായിട്ടുള്ള മാ റ്റങ്ങള് ഇൻക്ക്ണ്ട് എന്താ ബായോ എടുത്തോണ്ട് നല്ല ഫസ്റ്റ്ഒക്കെ കമ്പ്യൂട്ടർനേറ്റ്ല്ലതൊക്കെ. പിന്നെ ഇപ്പോ എ ഐ ന്റിം ടെക്നോളജിയുടെ കാലല്ലേ അപ്പ ഒന്ന്. ഇങ്ങോട്ട് വന്നു ഇത് കൊഴപ്പന്നുല്ല ഇപ്പൊ ഡിഗ്രിന്റെ കൂടെ തന്നെ ഇണ്ടല്ലോ ആഡോൺ കോഴ്സ്.
അതെ അതെ
ആഹ് അതെട്ത്തിട്ട്ണ്ട് ഞാന് ആഹ് അപ്പ അങ്ങനെ ചെയ്യ്ണു.
അപ്പഴ്ത്തേക്ക് ഈ ലാസ്റ്റ് ഇയറേ നമുക്ക് വേറെ കോളേജില് പോകാവോ നിങ്ങക്ക്.
ഇല്ലല്ല ഞമ്മളെ കോളേജിലെന്നെ ഫോർത്ത് ഇയർ ഇട്ക്ക്ണ്ട്ന്ന്ണ്ടെങ്കില് കൊഴ് പ്പല്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്യാ പക്ഷെ നമ്മൾ ഇട്ക്ക്ണ ആഡോണ് മൂന്ന് വർഷൊള്ളു ഇണ്ടാവ അത്‌ ഞമ്മള് ഡിഗ്രി കഴിഞ്ഞാല് പിന്നെ ഞമ്മ ക്ക് വേറൊരു കോഴ്സ് എട്ത്ത് പഠിക്കണ്ട ആവശ്യല്ല അമ്മക്ക് ഡയറെക്റ്റ് ആയിതന്നെ ഒരു ജോലിയില് എന്റർ ചെയ്യാം. അതാ അയ്ന്റൊരു ബെനഫിറ്റ് പക്ഷെ ആഹ് നല്ലതായിരിക്കണംട്ടോ പ്രൊവൈഡ് ചെയ്യണത് നല്ല കോഴ്സ് ആയിരിക്കണം നല്ല ക്ലാസ് ആയിരിക്കണം. എഹ് നല്ല എക്സ് പെൻസീവാണ് ഇതിന് ഈ ആഡോൺ കോഴ്സ്ന് കോളേജ് റിലേറ്റഡായി തീരാണെങ്കിൽ നമ്മള് നല്ല എസ്പെൻസീവണ്. അതിന്ല്ല ക്വാണ്ടിറ്റി വന്ന്റ്റില്ലാന്ന്ണ്ടെങ്കി വൻ നഷ്ടമായിരിക്കും ഞമ്മക്ക്.
തന്നെ അല്ലെ അത്‌പ്പം പ്രൈവറ്റ് കോളേജിലാണോ പഠിക്ക്ണേ
ആഹ് ആഹ് ആണ്.
ആഹ് അപ്പഴ് അപ്പഞ് ഇപ്പ ഞങ്ങടെ കോളേജ് എയ്ഡഡായിരുന്നു അപ്പോൾ അവർക്ക് അ ത്ര എമൗണ്ട് ആ അഹ് ഇപ്പം അഡ്മിഷൻ ആവുന്ന ടൈമിലുള്ള എമൗണ്ട്. അത്രയും തന്നെ പിന്നെ വേറെ എമൗണ്ടൊന്നും ആവണില്ല എന്നാണ്. പറയ്ണെ പിള്ളേര്.
ആഹ് ആഹ് പിന്നെ എനിക്ക് ഡിഗ്രി പഠിക്കാനും ഫീ കൊടുക്കണം. ഡിഗ്രിക്കും വേണം ഫീ സെമ്മില് സെമ്മില് ഫീ കൊടുക്കണം. പിന്നെ ഈ ആഡോൺ എടുക്കാണെങ്കി അതിനും എക്സ്ട്രാ ഫീ അടക്കണം. ആഹ് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അതൊരു കമ്പനി നമ്മളെ കോളേജിന് പ്രൊവൈഡ് ചെയ്യായിരിക്കും.
ആഹ് ആഹ് ഓഹ് ലാസ്റ്റ് ലാസ്റ്റ് അവര് തന്നെ ഇത് ജോലി നോ ക്കുവല്ലോ?
ആഹ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമ്മള് കോളേജ് തന്നെ ചെയ്യ്ണ്ട് ഇനിയിപ്പോ ആഡോൺ എടുത്തിട്ട് ഇല്ലെങ്കിലും ഓല് നമ്മള് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫയൽ ഫില്ല് ചെയ്യുവല്ലോ ഇതില് ഓല് പറയുന്നുണ്ട് ഇന്റേൺഷിപ്പ് സഹിതാണ് നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണത് ന്ന്
ഉം ഉം
ഇപ്പ ഞങ്ങള് എഫ്. ഐ. യു. ജി. പി ആയോണ്ട് ഇഞ്പ്പൊ ഞ്ഞങ്ങക്ക് സെക്കൻഡിയറ് ഒരു ആ ഫോർത്ത് സെമ്മൊക്കെ ആവുമ്പോ
ഉം ഉം
ഏഹ് ഇന്റേൺഷിപ്പിന് പോണം.
അതേല്ലേ? ആഹ് ആഹ് ആഹ് അത് കിട്ടിയാ ലക്കാണ്.
ആഹ് അതെ
സെറ്റായി പിന്നെ പിന്നെ വേറെ റിസ്കൊന്നും ഇല്ല ഇപ്പം ഇപ്പം ഈ കോഴ്സൊക്കെ കഴിഞ്ഞാലും പിന്നെ അങ്ങോട്ട് നമ്മള് എത്രയോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പഴത്തേക്കാണ് ഒരു ജോലി നമുക്ക് സെറ്റ് ആവുന്നെ
ഉം ഉം ഇന്റർവ്യൂന്റെ ട്രെയിനിംങ്ങൂണ്ട് അതൂണ്ട് ആഹ് ആഹ്
കൊള്ളാം ഉം
ഉം പക്ഷെ ഇന്റേൺഷിപ്പ് അമ്മക്ക് കിട്ടുമ്പോ ഞമ്മള് ജോലി ഇൻ നമ്മള് ജോലി ചെയ്യണ പോലെ തന്നെ ചെയ്യണം അതായത് നമ്മള് ചെലവരൊക്കെണ്ട് പേ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് ചോയിച്ച് വാങ്ങണത് അതിന്റെ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഉണ്ടാവൂല്ല നമ്മക്ക് നമ്മള് ആ ഒരു മാസം ചെയ്യാണെങ്കിലും ഞമ്മക്ക് ഇങ്ങോട്ട് ഏൺ ചെയ്യാൻ രീതിക്കില്ലെ അത് കിട്ടണം ആഹ് അതു കൊണ്ടല്ലേ നമുക്കൊരു ബനഫിറ്റ് ഇണ്ടാവൊള്ളൂ മറ്റേത് നമ്മള് പൈസ കൊടുത്ത് ചെയ്യുമ്പോ നമ്മള് അതൂടി പഠി ക്കണ പോലെയാണ് ഇണ്ടാവു ഉം അങ്ങനെണ്ട് ഒരുപാട് കി ഉം കിട്ടാത്തവര് ഒരുപാട് അങ്ങനെ ചെയ്യണണ്ട് ഓരോ കമ്പനിയില് ആദ്യം ഒന്ന് നമ്മളിപ്പോ ഒരു കോളേജിൽ ചേർ ന്ന ഈ ഡൊണേഷനായിട്ടൊക്ക കൊടുക്കൂലേ അതുപോലെ
അതെ
ഇങ്ങനെ ഇങ്ങനൊരു സീറ്റ് തരുവോ സീറ്റിന് വേണ്ടിട്ട് പൈസായിട്ട് നമ്മളെ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞു പോകുമ്പോ ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ് അപ്പൊ കിട്ടാത്തവര് അങ്ങോട്ട് പേ ചെയ്തിട്ട്
മേടിക്കുന്നവരും ഉണ്ടല്ലേ? ആഹ്
ആഹ് വല്ല്യ ഒരു ഇമ്പോർട്ടൻസ് ഇണ്ടാവില്ല അതില് അമ്മളെ ആഹ് നമ്മള് പഠി ക്ക്ണേന് അനുസരിച്ചിട്ട് നമ്മളെ ടാലന്റ് അനുസരിച്ചിട്ട് നമ്മക്ക് ഉം ഇപ്പയിന് ആഹ് അതെ
ആഹ് ആഹ് ഓഹ് അങ്ങനെ അത് എനിക്ക് പുതിയ അറിവാണ് കേ കേട്ടോ? ഇതു പോലെ പൈസ
ഇന്റെ ഫ്രണ്ട്സക്കെ ഇണ്ട് അങ്ങനെ പൊറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു കമ്പനിയില് കിട്ട കിട്ടാണ് ഇണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം അപ്പോ കിട്ടാതിരിക്കുമ്പോ ഓ അങ്ങട്ട് പറയും ഇങ്ങനെ പേ ചെയ്യാ ഞങ്ങക്കിങ്ങനെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇണ്ട്. അപ്പോ ഓലൊരു എമൗണ്ട് പറയുമ്പോ?
വെക്കട്ടെ?
ആഹ്
പഠിച്ച് ഇതാക്കുന്ന സർട്ടിഫിക്കറ്റും അതുപോലെ ഇങ്ങനെ നമ്മള് പൈസ കൊടുത്ത് ട്ത്ത് ഇങ്ങനെ മേടിക്കുന്ന സർട്ടിഫിക്കറ്റും ഒരേ പോലെയാണോ ഇരിക്കുന്നേ?
നമക്ക് ഇന്റേൺഷിപ്പിന് ചെയ്ത് സർട്ടിഫിക്കറ്റൊള്ളു കിട്ടാൻ. നമ്മൾ ക്യാഷ് കൊടുത്തൂ ഇല്ലാ അതൊന്നും വര്ല്ണ്ടാവൂല്ല
ആ ആ ആഹ്
അങ്ങനെ നമ്മൾ ഇന്റേൺഷിപ്പ് നമ്മള് ഡിഗ്രീന്റെ ഫൈനൽ ഇയർ ആവുമ്പോ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ ഇന്റേൺഷിപ്പ് ചെയ്തീന്റെ ക്വാളിഫിക്കേഷനും കൂടി നമുക്ക് ക്ക് വേണം അതിനില്ലൊരിത് അതിന് നമ്മള് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മ നമ്മൾക്ക് നല്ല സ്കില്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട് ആയിട്ട് നമുക്ക് കിട്ടും. ചേ അതില്ല നമക്ക് കിട്ടിയിട്ടില്ലാന്നു ണ്ടെങ്കിൽ നമ്മക്ക് ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മള് ആദ്യം ഒന്ന് നമക്കിപ്പോ എസ് എൽ സീൽ നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമക്ക് സീറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ ആദ്യം ഒന്ന് കൊറച്ച് പൈസ കൊടുത്തിട്ട് വേണം സീറ്റ് ബുക്ക് ചെയ്യാൻ അതുപോലെ തന്നെ
ഓഹ്
ഉം
പിന്നെ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ?
ആഹ് കഴിച്ചു.
ആ ആഹ്